ഹലോ
കേൾക്കുന്നെണ്ടോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ എന്തോണ്ട് വിശേഷം ആഹ കഴിച്ചു
അ ആഹ് ഇല്ല കഴിച്ചില്ല
യോതന്തോ പറ്റി ഒന്നര കഴി ഒരു മണി കഴിഞ്ഞില്ലേ
കഴിഞ്ഞു കൊറച്ച് ലേറ്റ് ആയി ഹ് ഹ്
ആഹ ഏ രണ്ടര രണ്ട് മണിക്കൊള്ളായിരിക്കും
ആഹ് അത് ഒന്ന് തറവാട്ടിലെല്ലാം പോയിട്ട് ഇങ്ങനെ വന്ന് ഇപ്പ വീട്ടി കയറിയതേ യുള്ളൂ
ആഹ് മക്കൾക്ക് അവധിയല്ലേ മക്കളെകൊണ്ട് പോയികാണുഉം ല്ലേ ഉ മഴയില്ലേ അവിടെ
മഴ ഇന്ന് കൊറച്ച് കുറഞ്ഞിട്ട് കാണുന്നുണ്ട്
ആഹ ആ ഇവിടെ മഴയാ രണ്ടു ദിവസം കൊണ്ട് മഴ തോരുന്നേയില്ല
ഇപ്പഴും മഴയ്ണ്ട്?
ആഹ എമളും മഴയാ
അ ഇവ്ടി ഇന്നലൊക്കെ മഴയുണ്ടായിന് ഇന്ന് കൊറച്ചൊര അ കുറഞ് ത്തി കാണുന്നുണ്ട്ഹും ഹും ത്
ഹാ ഇവിടെ അതുപോലുഇല്ല എവിടെ ഞാൻ പറയപിള്ളേരോട് പറയാ ഒരു പണിയും നടക്കത്തില്ലന്ന് ഉം
ആഹ്
മിറ്റത്തിറങ്ങിയ ഒരു പരിപാടിയും നടക്കത്തില്ല
ഉം പണിയൊക്കെ കഴിഞ്ഞോ
പണി കഴിഞ്ഞു കൊറച്ച് തുണി ഒണ്ടായിരുന്നു അതൊക്കെ നനച്ചിട്ടിട്ട് വന്നതേ ഒള്ളു
ആഹ് ആഹ് ഇല്ല മഴയായ പിന്നെ അതല്ലേ പണി
അതെ പിള്ളാർക്ക് യൂണിഫോം വേണ്ടേ സ്കൂളിൽ കൊണ്ടു പോകാന്
ആഹ്
അതും ഒണങ്ങുന്നില്ല
ആ അതല്ലേ മെയിൻ പ്രശ്നം
അതേ അത് കട്ടിയുള്ളതൊക്കെ ഒണങ്ങത്തൂല്ല പാന്റൊക്കെ ആണെ ഒണങ്ങത്തൂ ഇല്ല
ആഹ്
നല്ല വെയില് വന്നാലല്ലേ അതൊക്കെ ഉണങ്ങി എടുക്കാൻ പറ്റത്തുള്ളൂ പിന്ന ഇന്ന് വയ്യിട്ട് എന്തുവ
വൈട്ട് ഒന്നും അങ്ങന തീരുമാനിച്ചുന്നില്ല അപ്പൊ എന്ത് തോന്ന്ന്ന് അങ്ങനെ പെയ്യും അവിടെയോ
എവിടെം അങ്ങനാ
ആഹ്
നമ്മട സമയം ആവുംമ്പോ എന്തേലും നല്ല പിള്ളാര് തന്നെ ഒണ്ടാക്കും ആ അങ്ങനന്നെ ഉണ്ടാക്കിക്കോ
ആ ഉച്ചക്കെങ്ങന സ്പെഷ്യലുണ്ടോ
ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് ഒന്നുല്ല കൂമ്പ് തോരനും വെച്ചു ഇതാ മത്തങ്ങാ കറിയും ഇതൊക്കെ ഒള്ളായിരുന്നു അവിടെ എന്തോ സ്പെഷ്യല് വല്ലാം ഒണ്ടോ ബീഫ് വല്ലോം
ഇല്ല ഇല്ല ഇല്ല ഇന്ന് മീനും പിന്നെ ഇതുപോലെ കോവക്ക വർതോരനും അങ്ങനെല്ലാം
ആഹ് ആഹ് ഹ ഹ മാങ്ങാ പച്ചടിയോ
അല്ലല്ല കപ്പക്ക പപ്പായ
അതെങ്ങന പപ്പായ വെച്ച ഞങ്ങളാരും വെച്ചിട്ടില്ല അതാ ചോയിച്ച
പപ്പായ ആദ്യം ചെറുതായും കട്ടെയ്ത് വേവിക്കുവ
ആഹ്
എന്നിട്ട് അതിനുശേഷം പിന്നെ നമ്മള് തേങ്ങയും ഇതെല്ലാം മിക്സ് പച്ചടി ആക്കുന്നില്ലേ
ആഹ് അതെ അതുപോലാക്കിയ മതിയല്ലേ
ആ അരപ് അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ കടുകിട്ട് വറത്താ മതി
ആഹ് അത്രെ ഒള്ളു
ആഹ് അത്രേയൊള്ളു സാധാ മറ്റേ കുമ്പളങ്ങ പച്ചടിയല്ലാക്കുന്ന പോല തന്നെ
ആഹ് മാങ്ങാ പച്ചടിയൊക്ക വെക്കുന്ന പോലെ
ആണ്
ഞങ്ങള് മാങ്ങാപ്പച്ചടി വെച്ചിട്ടേഒള്ളു മാങ്ങാപ്പച്ചടി ബീട്രൂട്ട് പച്ചടി
ഓഹ് ഓ അങ്ങനെ ആക്കിട്ടോള്ളൂ
ആഹ് ഞങ്ങളീ മാങ്ങായും പിന്നെ ബീട്രൂട്ട് പൈനാ പ്പിള് ഇതൊക്കെയ വെച്ചിട്ടൊള്ളൂ ഇതിന് ഇത് നമ്മള് വെച്ച ഇത് നമുക്കറിയത്തില്ല നമ്മള് ആദ്യാട്ട് കാണുന്നു കേക്ക്ന്നിപ്പോ
ആണോ
ആഹ് ഞമ്മള് യു യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാലും നമുക്ക് ഇതൊന്നും കിട്ടത്തില്ലല്ലോ ഇപ്പ യൂട്യൂബിലെല്ലാം ഇല്ലേ
ആഹ് ഇണ്ട് ഇനി ഇങ്ങന വെചോക്ക് ഹ്
ആഹ് ഇനി ഒന്ന് നോക്കണം നാളെ
ഉം ബീറ്റ്റൂട്ടൊക്കെ മിക്സീല് അരച്ചിട്ടല്ലേ ആക്കുവ
അത് നമ്മള് കുഞ്ഞാട്ട് കൊത്തി മിക്സിക്കാതു വെണ്ണനെ എടുക്കാൻ നമ്മള് പിന്ന കുഞ്ഞാട്ട് കൊത്തിയരിഞ്ഞെടുക്കുവ
ആണോ
ആഹ് കുഞ്ഞാട്ട് കൊത്തിയരഞ്ഞടുപ്പെ വെച്ചാ അത് വെച്ചിട്ട് മറ്റേ നമ്മ ഈ കപ്പളങ്ങാ വഴുതന അങ്ങനങ്ങു വെ കൂവത്തേ ള്ളൂ അരച് മ്മ് അല്ല
ബീട്ട്റൂട്ട് ആക്കിയിട്ടുണ്ട് പക്ഷേ നാന് കൊത്തിയരിഞ്ഞിറ്റ്ല്ല അരച്ചിറ്റ് ആക്കിട്ടുണ്ടായ
ആഹാ നല്ലതാ ട്ടോ ബീട്രൂട്ട് പച്ചടി
ആഹ് ആഹ് ഞാന്ണ്ടാക്കാറുണ്ട്
ആ നല്ലരുചിയാണ്
ആഹ് ആഹ് എല്ലോം ണ്ടാക്കും ആഹ് മാങ്ങ ങ്ങനെയ വെക്ക്ന്ന്
മാങ്ങായിതുപോല തന്നാ നമ്മളീ വെച്ചപോല തന്ന മാങ്ങ പച്ചടി ണ്ടാക്ക്ന്ന് ആഹ അതുപോലെന്നെ
അപ്പൊ മാങ്ങേല് തൈര് ചേർക്കൂല
ആഹ് തൈര് ചേർക്കും തൈര് ചേർത്ത വെക്കുന്നെ
പുളികൂടൂല
ഇല്ല ല്ല ല്ല ഒത്തിരി പുളി ഒഴിക്കരുത് നമ്മള് ശകലമേ ഒഴിക്കാ നോക്ക ത്തിട്ട് വേണേൽ ചെയ്യാൻ പുളിയുള്ള മാങ്ങയാണെങ്കിൽ അ കൊള്ള ത്തില്ലല്ലോ പിന്നെ പുളിയും നോ മാങ്ങയുടെ പുളിയും തൈരിന്റെ പുളിയും കൂടെ നോക്കി
ആഹ് പ്പൊ മാ മാങ്ങ വേവിക്കുവോ
ആഹ് മാങ്ങ വേറെ വേവിക്കും വേവിച്ചിട്ട് ഇതെടു
ഇല്ല പറ ആഹ് ആ വേവിച്ചിട്ട് പിന്നെ സാദാക്കുന്ന പോലെ ചെയ്യല്ലേര്ക്ക് ല്ലെ
ആ്ഹ് നമ്മള് ഈ ബീ്ട്രൂട്ട് പച്ചടി വെക്കുന്ന പോല
ആഹ് ആഹ് അല്ലന്നാ മാങ്ങതുവരെ ആക്കിട്ടില്ല ബാക്കി ല്ലാം ണ്ടാക്കിട്ടുണ്ട് മ് ബാക്കി ബീട്രൂറൂട്ട് ബീട്രൂട്ട് പൈനാപ്പിള് പപ്പായ കുമ്പളം വെള്ളരി എല്ലാം ആക്കിട്ടുണ്ട്
ആഹാ ഞാ ണെങ്കിൽ ഇത് പപ്പായെ വച്ചി ട്ടേയില്ല ഞങ്ങള് ആദ്യവായിട്ട് കേക്കുവാ ഹ ഹ
ആന്നോ
ന്നെ കറി വച്ച് തിന്നിട്ടുണ്ട്ന്നൊള്ളു
ആ
എറചി കറി വക്കുന്ന
ന്തോ മൊക്കള് വഴക്കാണോ
ല്ലല്ല അവര് മുന്നിൽ കളിക്ന്ന് അപ്പൊ മറ്റേ ഹരിതസേന അവരില്ലേ ങ്ങളെങ്ങോട്ടൊന്നും ബര്തില്ലേ പ്ലാസ്റ്റിക്ക്കെ
അവര്നി അടുത്ത മാസേ ഒള്ളൂ അവരെ കഴിഞ്ഞ മാസായിരുന്നു ഇനിഅടുത് ത്ത സെ വരത്തുള്ളവര്
ആരോ
രു വന്നിട്ട്ണ്ട് അപ്പൊ അതുകൊണ്ട് മക്കളെ കുഞ്ഞിനെ വിളിച്ചത തനെ ഉം
ഹ് പിന്നെ
പാച്ചോ മുന്നൂറ്റിതൊണ്ണൂറ്റ്മൂന്നേ ബാർ
ഉച്ചക്ക് ഒറങ്ങല്ല പിള്ളാര്
ഇല്ല ഇല്ല
ആഹ ആഹ് എല്ലായിടത്തും അത് തന്നെയാണല്ലോ ഏയ് ഇവിടെ ഒറങ്ങത്തില്ല ഇവിടെന്ന് ഞാനൊന്നു ഒച്ചിരി നെര ന്നും ഒറങ്ങട്ടെ രണ്ടും കൂടെ വഴക്ക്
ഓ ഞാനും ല്ല കുട്ടികളുല്ല ആരും ഒറങ്ങുല അഹ് അഹ്ഹ ആഹ്
ഒന്ന് ഇച്ചിരി നേരംന്ന് കടക്കട്ടെന്നും പറഞ്ഞ് വന്നതാ അന്നിട്ട് പിന്ന കടന്നില്ല ഉം
എടയ്ക്ക് കേൾക്കുന്നില്ലല്ലൊ
ഇവരുംഅതുപോലെന്നെ ഇപ്പോ ഫ്രണ്ട്സ് ന്ന്ട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് മുന്നിൽ
ആഹ് ആഹ് പിള്ളാരുണ്ടല്ലേ കളിക്കാൻ ഹലോ ഹലോ ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് അത് അവര്ക്ക് കൊടുക്കണ്ടോണ്ട് ഉം
ആഹ്
ഉം പിന്നെ വേറെ
വേറെന്നുല്ല ഇങ്ങനെ പോവുന്നു സുഖവായിട്ടിരിക്കുന്നു ഏഹ്
എനി ഫ്രീ ഇനി ഫ്രീയാ
ആഹ് അതെ തെ
തൊണൂറ്റാറ് എയ്പത്താറ് അറുന്നൂറ് റ്റു അറ്നൂറേ വൺ മിനിറ്റെ
ആഹ് ഓക്കെ ഓക്കെ
ആഹ് പറഞ്ഞോ ആഹ് അവര്ക്ക്‌ ഫോൺ നമ്പർ വേണം പോലും
ആഹ് ആഹ് ആഹ് അവർടെലില്ലേ നിങ്ങ ബുക്ക് തരത്തില്ലേ അവര് പഞ്ചായത്തീന്ന്
ഉണ്ടല്ലോ എന്താന്നറീല്ല
ആഹാ ബുക്ക്‌ ആ നമുക്ക് തരുന്ന ബുക്കെ ഉണ്ടല്ലോ നമ്മടെ നമ്പറൊക്കെ അവരെ എഴുതുവല്ലോ
ആഹ് എന്റെ തെന്താന്ന്റിയില ഇപ്പ ചോയ്ക്കുന്നുണ്ട് ഞാൻ പിന്നെ പൊർത്ത് പോയില്ല കോളെയ്യുന്നേന്റെടക് ക്ക് പോവണ്ടാലോ വിചരിച്ച്
അല്ല അങ്ങനെ ഈ പഞ്ചായത്തിന്ന് ഒരു ഉം പെ ഒരു ചെറിയ ഒരു സ്കാൻ പോലൊരു ഇത് വീട്ടിൽക്കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ടോ
അത് എന്റെ വീട്ടിൽ ഒട്ടിച്ചില്ല അവര് ഒട്ടിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ കൂടിട്ടുണ്ടായില്ല ഇപ്പൊ നാലു വർഷം ആയുള്ളൂ കൂടിട്ട്
ആഹ് ഞങ്ങടെയൊക്കെ വീട്ടിൽ കൊണ്ട്ഒട്ടിച്ചിട്ടുണ്ട്. അവര് വരുമ്പോ അത് വെച്ച് നോക്കിയാ പൈസ മേടിക്കുന്നെ
അവര് ഒട്ടിക്കുന്ന് പറഞ്ഞിനീനു പക്ഷെ ഒട്ടിച്ചില്ല
ആഹ് അന്നേരം നമ്മടേന്ന് അമ്പത് രുപ അങ്ങോട്ട്
ആഹ് അമ്പത് രൂപ അവർക്ക് വേണം
ഞങ്ങടെ ഇവിടെല്ലാം ഒട്ടിച്ചു നേരത്തെ ഒട്ടിച്ചു. ഒരു മാസത്തിന് മുമ്പേ വന്ന് ഒട്ടിച്ചെല്ലാം കഴിഞ്ഞതാ അത് കഴിഞ്ഞാ അവര് നമ്മോടേന്ന് പൈസ മേടിക്കുന്നെ അതെ
അത് ഇതു പോലും വരുന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ വന്നില്ല.
അവിടെ പൈസ കൊടുക്കത്തില്ല അവർക്ക് പഞ്ചായത്തുകാർക്ക്.
ഒട്ടിച്ചേന്
ആഹ്
ആഹ്
ഇന്നെ
പിന്നെ വേറെ എന്ത് വിശേഷങ്ങള്.
ഓ വേറെ പനിയായോണ്ട് പനിയാ നേ പനിയായോണ്ട് വയ്യ.
ഇപ്പൊ പനിക്കുനോ?
ആഹ് പനിയാട ശരീരത്ത് നടുവിന്ന് വേദനാ. മു ട്ടുവേദന പല രോഗങ്ങള. പൊറത്തോട്ട് പോഹ ഏ ങ്ങും പോ ആനും ഒക്കെ മഴ ആഹ് കൊറേ ദെവസ ആയി പൊറത്തോട്ട് പോവ ഒ ലിൽ പോണോന്ന് പറ്ഞട്ട് അതു ഒക്കത്തില്ല. മയോണ്ട് എങ്ങോട്ടും പോകാനൊക്കത്തി. ല്ല അങ്ങനൊണ്ടെങ്കി തിങ്കളാഴ്ച മഴയില്ലെങ്കി ഒന്ന് പോട്ട് വരാന്ന് ഓർത്താ അല്ല പിന്നെ ച്ചോണ്ടിരുന്നാലും അമ്മള് കടപ്പായി പോയ ആരും ഇല്ലല്ലോ വെക്കാൻ. പിന്നെ.
ആഹ് അതെ ഇപോ പോവണം.
ആഹ് ഹോസ്പിറ്റ്ലിൽ പോണം. നിങ്കളൈനി നിങ്കളാഴ്ചയല്ല ഒള്ളൂ. ഇ ഇനിയിപ്പം ഉച്ച കഴിഞ്ഞ് ഡോക്ടർമാര് കാണത്തി
ആത്ര നോക്കിപ്പോ
ആഹ് നിങ്കളാഴ്ച എപ്പളും മക്കളെ സ്കൂളി കൊണ്ട് വിട്ടിട്ട് വേണം പോകാന്.
ആഹ്
എന്നാ ശരി. പ്പി കൊറ്ച്ച് കഴിഞ്ഞ്ട് വിളിക്കാം.
ആഹ് ആഹ് ഓക്കേ ഓക്കെ ശെരി.